ഹലോ
ആ എന്തൊക്കെയുണ്ട് വിശേഷം
ല്ലവിശേഷം എന്തെക്കെ സുഖല്ലേ
സുഖായിട്ട് ഇരി ക്ന്നു
ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ അരി ഇടണം
ഉച്ചകേക്ക്ള്ള ഫുഡ് ഉണ്ടാക്ക്യോ ണ്ടിരിക്കക്കൊലല്ലേ കുട്ടികളൊക്കെ സ്കൂള് പോയാ
ഇല്ലെ മദ്രസ് പോയിക്ക്ണ് ഒരാള് സ്ക്കൂൾക്ക് പോവാനുണ്ട് ഉം
ആ ആ കാലത്ത് എന്താ ഇണ്ടാക്കിയെ
കാലത്ത് അപ്പം
ആ കുട്ടികൾ സ്കൂൾക്ക് ഫുഡ് കൊണ്ടോവോ അതോ സ്കൂൾന്ന് വാങ്ങി ക്കാറാണ
ഇല്ല ഫുഡ് കൊണ്ടോവാറാണ്
ആ
അവിടെ ഇല്ലേ ഇന്ന് വെ ലാണ് വെയിലർച്ചിക്ക്ണ് അവിടെ എന്താ കു ട്ട്യേളോ
കുട്ടികള് മദ്രസ് പോയി സ്കൂൾക് പോവാൻ നോക്ക്ന്നു ഫുഡ് കൊണ്ടോ വണം ഒ ഒക്കെ റെഡിയ ആക്കി ഇരിക്കണ് ഒ കാലത്തെ മാത്രേ കഴിഞ്ഞുള്ളൂ ഉച്ചക്കത്തിന് ഉച്ചക്കത്തിനുള്ളൊക്കെ റെഡി ആയിട്ട് വേണം അവര്ക്ക് കൊണ്ടു പോവാള്ളത് ഏ നേർ ത്തെ കുട് ഇതാക്കും പിന്നെ നമുക്കുള്ളത് വേറെ നമ്മള് കഴിക്കുന്ന വ ഫുൾ വെജ് റ്റബിൾസ് ഒന്നും അവര് കഴിക്കില്ല അപ്പൊ അവർക്ക് കൂട്ടാൻ വേറെണ്ടാക്കും
ആ ശരി ചോറൊക്കെ ആയോ ഇന്നിട്ട്
ആ ആ
ചോറായിക്കും കൂട്ടാന് ഓര് ക്കുള്ളത് പ്രത്യേകിച്ച് ഇണ്ടാക്കിക്കുല്ലേ
ആ അങ്ങനെ ആദ്യം ചെയ്യും പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷാണ് നമ്മുക്കുള്ള ഫുഡ് ഒ ക്കെ പിന്നെ റെഡിയാക്കലാണ് ഉം ചോറ് ഒരുമിച്ചട് വെ ക്കും
രാവിലെ ഇണ്ടാക്കി
ഇന്ന് പുട്ടിം ഉള്ളിക്കറിയാണ്
പുട്ടോ ആ ആ അത് ശരി
ഇവടിന്ന് മഴയൊന്നുല്ല ഇന്നൊക്കെ കാല ത്തെന്നെ മഴയു ലെ ഒരിതൊന്നുല്ല ഇങ്ങനെ വെയിലുള്ള കാലാവസ്ഥന്നെ
ആ ഇവടിം നല്ല വെയിലർക്ക് ണ് ണ്ട്
ആ
പിന്നെ ഹസ്ബൻറ്റോ
ഇവിടെണ്ട് നാട്ടിലന്നേണ്
അയ് ശരി പിന്നെ എന്തെക്കെ
ആള് വീട്ട്ക്ക്ള്ള പച്ച ഇതൊരെക്കെ എങ്ങനെ വാങ്ങിച്ചാറ്
കൊറേ ചെലവാ വൽക്കാരന്നേണ്. അധികം ഇവടെയിങ്ങ ശരിയാവലില്ല ചേച്ച് പയ ഒക്കെ ഇ ണ്ടാക്കല്ണ്ട്. പയറ്, കുമ്പളങ്ങ, മത്തന് കുഴിച്ചിടലും ഉ ആ
മത്തനും കുമ്പളവും ഒന്നും അധികം മെന്നും വിളവ് ഇത് കൊടുക്കണ്ടല്ലോ കാഹ് ഇണ്ടായി വരുമ്പോ മാത്രം നമ്മള് വളട്ട് കൊടുത്താ പിന്നെ അങ്ങട്ട് തനിയെ ഇണ്ടായികോളും ഉം
ചെലപ്പല് ശരിയാവും ചെിലപ്പോ അതിന് വേണ്ടി ഒന്നും നേരാവൂല്ല
ആ കൃഷിയവിടെ കെ എങ്ങനെ താല്പര്യ ആണോ
എനിക്ക് ഇല്ലാതില്ല. ക് ആ ആ ആ അതെ ചേനയും മഞ്ഞള് അങ്ങനെയൊക്കെ ഇണ്ടാക്കിക്ണ് അപ്പർത്ത്
ആ
ഉമ്മേ റ്റോ
ആ ആ ആ
അത് ഈ ഓണ ഓണ സീസണിലൊക്കെ ആ ചെടിയൊക്കെ ഇണ്ട് കുറച്ചൊക്കെ ഇണ്ട്
ഉം ചെറുതായിട്ട് ഇവിടെണ്ടു ചെടിയും പച്ചക്കറിയും അങ്ങനെ ത്തതൊക്കെ നമ്മൾ ഒരു ഫ്രീ ടൈമിലക്കെ ഒഴിഞ്ഞിരുന്നെ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പൊ മഴയായപ്പോ എല്ലാത്തിലും കൊറച്ച് ക്കായിന്നൊള്ളു ആഹ് ചളീലെറങ്ങാന് വെള്ളം നനയാന് ഒക്കെ മഴ ആകുമ്പോ ഒരു മടി തോന്നാ
കുട്ട്യേള് എത്രാം ക്ലസ്സിലാ പഠിക്കണെ
വല്യാള് ഒമ്പതാം ക്ലാസ്സില് ചെറിയാള് മൂന്നാം ഏ അഞ്ചാം ക്ലാസ്സില്
ആ രണ്ടുട്ട്യേളാ ഉം പെൺ പെണ്ണാ ആണാ?
രണ്ടാള്
ആൺകുട്ടിയാളാ
ആൺകുട്ടി മൂത്തത് പെൺകുട്ടി
ആ ആ അയ്ശെരി ഉം
ഉം ങ്ങള് കൂടുതലുങ്ങനെ എ ഫ്രീ ടൈമിൽ എന്താ ചെയ്യാറ്
ഞാൻ ഇന്ക്കോരു ഫ്രീ ടൈമ് എന്താ അതേപോല് തന്നെ ഒന്നാട് ശരിക്കും കിട്ടാറില്ല മറ്റേ കുട്ട്യാള് ചെറുത് ഇണ്ടായിട്ടേ ഓളിം നോക്കി അങ്ങനെ നടക്കും
പിന്നെ വീട്ടിലെ ജോലിയും അതു
ആ അതൂണ്ടാവും ഉം അതെ ഏ വേറെ വർക്കന്തേലും ചെയ്യ്ണണ്ടോ
ഇല്ല ഇല്ല
ഇതന്നെക്കാരല്ലേ
ആ അങ്ങത്തൊക്കൊ ഓരോ വർക്ക്കള് കാര്യങ്ങളൊക്ക ചെയ്യും അല്ലാതെ പൊറത്തു പോയിട്ടുള്ള ജോലി ചെയ്യാ അങ്ങനത്തെതും ഒന്നാമതെ ഹസ്ബന്റിന് താല്പര്യല്ല പിന്നെ വീട്ടില് ആളില്ലാത്ത ബുദ്ധിമുട്ട് അങ്ങനെക്കെയിള്ള
പിന്നെ ഇങ്ങനെ എമ് എല് എ വർക്ക് പ്രൊഡക്റ്റ് വർക്കൊക്കെ ചെയ്യാൻ താല്പര്യണ്ടോ
അങ്ങനത്തെ ചെയ്തിരുന്നു പിന്നെ അത്ങ്ങനെ ഹസ്ബന്റിന് തൃ തൃപ്ത്തിയില്ലാത്തകാര്യം പിന്നെ അങ്ങനെ നിർത്തിവെച്ചതായിരുന്നു
ആ അത് ഏതെയ്നു മോദി കെയ്റോ
അല്ലാ വെസ്റ്റേജ് പറഞ്ഞത് ചെയ്തിര്ന്നോ? പിന്നെ ലാസ്റ്റൊരു
അതാ ചോയിക്ക്ണത് വെസ്റ്റേജ്ണ്ട്
ആ അയിന് ഞാന് ഭയങ്കര ര ഒരു മാ സ് പേക്കത് ക്ലത്തിക്കാൻ പറ്റുന്നില്ല വീ ട്ടിലിര്ന്നോണ്ടാവുമ്പളേ കൊറ്ച്ചൊക്കെ ഫീൽഡ്ക്ക് അറ്ങ്ങ്മ്പേ ത്തനെയുള്ളു ക്ലിയറാവാ അപ്പൊങ്ങനെ എല്ലാ പ്രോൺസിന്റെക്കെ ഏകദേശം അവുടുക്കത്തീണ് പക്ഷെ രെ മാ തിന് ഇത്ര പി വി കൊണ്ടുവര്ണന്ന്ണ്ടല്ലോ അതെത്തിക്കാൻ പ റ്റ്ണണ്ട് അതൊന്നേല്ല അപ്പ പിന്നെ ഞാൻ നിർത്തി അങ്ങനെ ടീം
പ്പണ്ടയാലും കൊഴപ്പല്ലേനു
ഞാൻ പത്ത് മുപ്പത്തിമൂന്ന് പേരൊക്കെ കൂടെണ്ടാര്ന്നോ പിന്നെ അവരൊക്ക ലാസ്റ്റ ഇങ്ങനെ ആ മ വില്ക്കലൊക്കെ കൊറവായി അതെങ്ങനെച്ചാല് ഒരു മാസ ന്നെ നമ്മള് ആ കൂടുന്ന ടീമും നമ്മളൊക്കപാടെ അറുപതിനായിരം രൂപയുടെ
ഓഹ് പ്രോഡക്റ്റ്
ആ എങ്കിലാ രണ്ട് രണ്ടായിരം പി വി നമുക്ക് എത്തി കിട്ടോളുവേ
ആ ആ ആ ഒരു മാസം കൊണ്ട് കൊണ്ടുരണം ല്ലേ
ആ ഞമ്മള് ലസ്റ്റ സ്റ്റേജ് എത്ത്ണത് വരെ നമുക്ക് ഇങ്ങനെ പതിയോ പതിയോ കൊണ്ടരന്നാൽ മതി പിന്നെ ലാസ്റ്റ് നമ്മള് അ ബ്രൗൺസ് പൂർത്തീകരിക്കണെങ്കില് ഞമ്മള് കൊണ്ടുവന്ന ആൾക്കാരും ഞമ നമ്മള കൂടെ നമ്മളറ്റക്കല്ലാ അറുപതിനായിരം രൂപടെ പ്രൊഡക്റ്റ് എടുത്ത കഴിഞ്ഞാൽ അവര് പറയുന്ന പി വി നമുക് അവടെ എടുത്തിക്കും
ആ ശരിയ ആ
ചെത്തിച്ചാലും പോരാ അയില് പി വി കുറഞ്ഞാല നമുക്ക് ആ വരുമാനം കൂടിയിട്ടും കുറഞ്ഞിട്ടും അങ്ങനെ ഇരിക്കും സാലറി പോലെ ഒന്നും കിട്ടൂല അങ് ആ അങ്ങനെണ് വരുന്നേ അപ്പൊ പിന്നെ ഞാന് റിസ്ക് എടുക്കാൻ വയ്യായിട്ട് ക്ക് നമ്മള് എല്ല ചേർത്തി ആളുകൾ നമ്മളെല്ലാ മാസം എടുക്കാനും നിർബന്ധിക്കണം അവരിങ്ങനെ വിളിച്ച ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തൊണ്ടരി സ്വന്തം ഇഷ്ടപ്രാകാര എടുക്കുകയാണെങ്കിൽ അത അങ്ങനെ നടന്നുകോണ്ടിരി
ആ അതെ അതെ ആ
ഇതല്ലാത്ത അപ്പം അങ്ങനെ എത്തുന്നില്ല. പിന്നെ ചെയ്യാൻ ക്കെ പിഎല്ടും കൊക്കെ അറങ്ങീട്ട് ആരേലൊക്കെ ങ്ങനെ പരിചയപ്പെടുത്താനും അങ്ങനെ ഇപ്പം കഴിഞ് അയ്‌ന് സമ്മതിക്കൂല. ഞാനിങ്ങനെ ആ ഞാനിങ്ങനെ പി വി ആളെ എത്തിച്ചേന് ഇങ്ങനെ ഗ്രൂപ്പ് ദ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോയൻ ട്ടികൾ ഉണ്ടാക്കിയതാ. ബ്രൗൺസ്ക്ക് എത്താള്ള പോയിന്റ് ണ്ടാവല്ലോ
ആ ആ ആ
പല സ്ഥലങ്ങളിലും ഹൗസ് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് പോയിന്റുകൾ ഉണ്ടാക്കിയത്.
ആ
അങ്ങനെ ഹൗസ് മീറ്റിങ്ങിന്റെ ആപ്പ് മാസത്തിൽ പോയ്ല്ല കട്ടുള്ളൂ പിഡി ഇന്നാത്തെ മാസ്ക്ക ആവടന്നല്ലേ കി കിട്ടൂലല്ലോ നമ്മളപ്പോ കൂടെ ആൾ വന്നെങ്കിൽ മാത്രമല്ലേ കിട്ടുള്ളൂ
അതെ അതെ ഉ
അങ്ങനെ പോയിട്ട്
ആഹ
യ് പലെതും ഞാൻ കേട്ടിട്ട്ണ്ട്ല്ലേ ഇപ്പൊ അങ്ങട് ഒരുപാട് പേർ
ഉ ഡയമണ്ട് ഉണ്ട് ഡയമണ്ട് ഇത് ഇങ്ങനെ സോപ്പും പൊടി അങ്ങനത്തെക്കെ ഐറ്റംസ്സണ് ഇപ്പം മസാല
ആരിക്കറിയാ വീട്ടില എം സി എണ്ണയും സോപ്പും എന്നെക്കെ പറ
ആ എണ്ണല്ല സോപ്പ്
ആ ആ ഒക്ക ഇങ്ങനെ ഓരോരുതര് ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് അങ്ങനെയൊക്കെ അറിയാം അപ്പൊ ഞാൻ ഇതില് രണ്ട് രണ്ട് വർഷം ചെയ്ത കാരണത്തന്നെ പിന്നെ വലിയ സ്റ്റേയിൽ ലാഭംയവും അതുകാരണം പിന്നെ വേറെ ഒന്നും നേടില്ല
പത്ത് മുപ്പത്തിമൂന്ന് പേരൊക്കെഉണ്ട്‌ എന്നുണ്ടങ്കിൽ അത് ഓരൊക്കെ ഇങ്ങനെ കൂട്ടിപൂടിച്ച് ചെയ്തയുണ്ടക്കെ ചേർത്തിയാ മതിന്നാടി ഓര് എടുത്താലും മതി നമുക്ക് പോയന്റ് എങ്ങനെയൊക്കെ കേറും
പിന്നെ നമ്മൾ ഇങ്ങനെ ഇതായിട്ടൊക്കെ പിന്നെ ഇമക്ക് തീരുന്നു
അതില് നമ്മൾ എടുക്കണം എന്നൊന്നുമില്ല താഴ ആള് വേറെ ന്നുണ്ടെങ്കിൽ ഓര് എടുത്താലും മാതി അതില് രണ്ടായിരം പോയന്റെോ അല്ലെ രണ്ടായിരം പോയന്റെ ഒരുമിച്ച് വരുണ്ടെങ്കിൽ രണ്ടായിരം പോയിന്റെ ഒരുമിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഈ നല്ലോണം റിസ്ക് എടുക്കണ്ടേ ഇതില് അങ്ങനെയൊന്നുയില്ല ഇതങ്ങനെ പോയിന്റ് അടിച്ച് പോയാലെ അങ്ങനെ കിട്ടും നമുക്ക്
ആ അ പിന്നെ അതുപോലത്തെപ്പ ലാസ്റ്റ് ഇപ്പൊ ഒരു ആറുമാസം ഇതുനുമുന്ന് ഇതുപോലെ ഒരു ചെറിയൊരു കമ്പനിയിലിണ്ടായിരുന്നു
അത്‌ ഏതാണ്
അതിപ്പോ പുതുതായി തുടങ്ങി മണ്ണാർക്കാട് ഒരു കമ്പനി ഉണ്ടായിരുന്നു എന്താണ് എഎപ്പോ അതിന്റെ പേര് ഇപ്പൻ പേര് ഇപ്പൊ എന്താ ഓർമ്മ കിട്ട്ണില്ല ത് ഞാനങ്ങനെ ചേർന്നുള്ളെ അയിനേഷം പിന്നങ്ങനെ പർഞ്ഞ അപ്പ താഴ കൈയിൽ ഒരു അഞ്ചാറാള്ണ്ട് അവര്ങ്ങനെ ഇട്ക്കല്ണ്ട് ആംബിയറിനുള്ള കമ്പനി
ത് കേട്ട്ക്ക്ണ്
കേട്ട്ക്കണ അഹ് ഇപ്പൊട്ത്ത വന്നതാ അത് ഇപ്പട് ത്തൊരു ഓൺലൈൻന്റൊരു ബിസിനസ്
അയില് താഴെ ആഹ സ്പ്രിംങ് വേ കേട്ട്ക്ക്ണ് അഹ്പ്പൊ പൊ പൊ ഇല്ലല്ലോ സ്പ്രിംങ് വേ
പ്പ്ല്ലാ തോന്ന്ണ്ട് അത്ങ്ങനെ ലാസ്റ്റോക്കെ ചോറായിട്ടങ്ങനെ നിന്നീന്ന് ന്നട്ട് പിന്നിങ്ങനെ വർക്കെയ്ത് കാണ്ട് കാരു വന്നിരുന്നു
ഇതെയ്ലാറിയോ ഇത് രണ്ടായിരത്തി ഇരുപത് ഈ പതിനെട്ട്ലേറ്റ്ണ്ട് സ്റ്റാട്ട് ഞാ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാ കൂടി ക്ണെ
ആഹ്
അയില് ഞമ്മ
അയ്നിപ്പോ വരുമാനൊക്കെ കിട്ട്ണ് ണ്ടോ
ആഹ വരുമാനം പർഞ്ഞാല് നമ്മള് താഴെ വന്നാലും ഇപ്പൊ ഒരു ഒരു ഭാഗത്ത് എനിക്ക് ഇരുവ ഇരുവത്തിച്ചില്ലാം പോയന്റയിക്ക്ണ് ഇരുവീനായിരത്തി ചില്ലാനും- പോയന്റ്
അത് ലെഫ്റ്റും റൈറ്റും അ-
ലെഫ്റ്റ് റൈറ്റ് ആണ്ത് അത് ലെഫ്റ്റും റൈറ്റും കയറ്ണ അയ്ല് ഈ റൈറ്റ്- മറ്റേ ഭാഗത്ത് നല്ല പോയിന്റ്ണ് നല്ല പവർ ടീം അവിടെ വന്നിക്ക്ണ് ഓരെടുത്താലും മതി ഞാൻ ആ വാത്ത്ക്ക് ശ്രദ്ധിച്ചലെന്നെല്ലപ്പൊ ഇപ്പർത്തെ ഭാഗത്ത്ക്ക് പറഞ്ഞാല് ഒരു ഭാഗം ഞമ്മള്- കവർ ചെയ്ത് പോയാ മറ്റേ ഭാഗം ടീമൊക്കെണ്ട്‌ന്നുണ്ടെങ്കില് രണ്ടു ഭാഗത്തും ടീം ഇട്ട് കൊടുത്താല് ഓരങ്ങനെ എടുത്താലും മതി താഴെള്ള ആൾക്കാരിം ടീമും കൊണ്ടരാണ്ന്ന്ണ്ടെങ്കിലൊക്കെ നമ്മുക്ക് മെച്ചമാണ്
ഹൈറിച്ച്ണ്ട് എലമെൻ ന്റ് അങ്ങനെ പറണത് ണ്ട് ഹൈർ ന്ത്‌ ഹെർബൽ പ്രോഡക്ട് അങ്ങനെണ്ടല്ലോ ആഹ് അഹ് പിന്നെന്താ ഹെർബെല് അങ്ങനെ പറന്നൊന്ന്ണ്ടല്ലോ
ദുണ്ട്
പിന്നെങ്ങനെ ക ചെയിൻ്റെക്കെ കൂടെ വന്നാൽ പ്രൊഡക്റ്റിൻന് ഭയങ്കര റേറ്റ് ആണ് പോയി വാങ്ങാള്ള ബുദ്ധിമു
ആ ഇതെയ് ഇത് പോവ ആ പോവൊന്നും വാണ്ട നമ്മളെ വീ ട്ടിക്ക് വരും ഒരു പെട്ടി നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കി നമ്മളെ പീട്ടിക്ക് വീട്ട്ക്ക് ഇപ്പ എത്ര പെട്ടിയാണെങ്കിലും ഒരു പെട്ടി മിനിമം ഒരു പെട്ടി എടുക്ക ക്കണം എന്നുള്ളതാണ് അന്നാലൊള്ളു വീട്ട്ക്ക് വരാ ഓരോ സാധനങ്ങളേറ്റും നമ്മക്ക് വെരൂല അത് കമ്പനി നമുക്ക് അത് നഷ്ടാല്ലേ കാരം കമ്പനിക്ക് ക്ക് മൂവായിരല്ല രണ്ട്‌ ഏ ഒ ത് ആയിരത്തി തൊള്ളായിരത്തിന്റെണ്ട് പല റേറ്റിന്റുണ്ട്
ആഹ്
അയില് ആയിരത്തി തൊള്ളായിരത്തിന്റെ അയില് കിറ്റിലെട്ത്താ പത്തോളം പ്രൊഡക്റ്റാള്ണ്ടാവും എന്ന നമുക്കൊരു ഇരുന്നൂറ്റി ഈ ഇരുന്നൂ
ഇങ്ങള് വീട്ട്ക്ക് മാത്രയി എടുക്കണോ അതോ അങ്ങനെ പ്രോഡക്റ്റ് സെയില് ചെയ്യാറുണ്ടോ
സെയില് ചെയ്യാറുണ്ടോ ചോയിച്ചാ സെയില് ചെയ്യാറുണ്ട് പ്രൊഡക്റ്റ് വീട്ട്ക്ക് ഇട്ക്കാറുണ്ട് ഉം
ആഹ് അതില് ഇതിന്റെ പ്രൊഡക്റ്റുകൾ വരുന്ന വെൽനെസ് പ്രൊഡക്റ്റ് അയില് വരുന്നില്ലാലോ
വെൽനെസ് ഇല്ല ഇല്ല
ആഹ്
സെയിലില്ല ഇതിലിങ്ങനത്തെ കറി മസാല പൊടികൾ ഇണ്ടല്ലോ മീ മസാല മ അങ്ങനത്തെ ഇണ്ട് പിന്നെ അതേമാ സോപ്പ് സോപ്പും പൊടി പിന്നെ ലിക്വിഡ് മറ്റേ കംഫേർട്ടിന്റെ മാരിക്കത്തെ ലിക്വിഡ്
ആഹ്
പിന്നെ ഞമ്മള് പാത്രം കഴിക്കണ ലിക്വിഡ് അത്പ്പോ നമ്ക്ക് വീട്ട്ക്ക് ആവശ്യമുള്ളതല്ലേ
ആ ഞാനിതില് ചേർന്നപ്പോൾ വീട്ട്ക്കുള്ള ഇങ്ങനെടു ത്ത് പോരെ ചെയ്യും ഫസ്റ്റിലൊക്കെ ഞൻ ഇതുപോലെ എല്ലാരും പരിചയ ഇപ്പോഴത്തെ ലാസ്റ്റ് പിന്നെങ്ങനെ ആയ കാരണം പിന്നെ ഞാന്
ആരെ കിട്ടുംആ ഇത് ഇത് ഇതിലാണെന്നുണ്ടെങ്കിൽ കുന്നത് ആ പോയിന്റ്റ ഒക്കെ എത്ര പോയിന്റ് ആയിക്കോളുച്ചിട്ടാ നല്ലോ പവറ് പോയിന്റ് ഏക്കും ഇപ്പോൾ ആ മുപ്പത്തി മൂന്ന് ആൾക്കാര ഉണ്ട് വണ്ട